ഹലോ സുഖായിരിക്ക്‌ണോ?
ഭഷണം കഴിച്ചോ?
ഓ ഭക്ഷണൊക്കെ കഴിച്ചു അവിടെയോ എന്തായിരുന്നു ഭക്ഷണൊക്കെ?
ഭക്ഷണം ചോറും ചെരങ്ങ തേങ്ങ അരച്ച്, പിന്നെ ചിക്കൻ കറി. പാവയ്ക്ക വയനങ്ങളും ഉപ്പേരി അച്ചാറ്.
അതല്ലേ ആ എന്തൊക്കെ കൃഷി അവിടെ?
ഇവിടെ കൃഷി തെങ്ങും പടിക്ക കായ ഉണ്ടായിന് തെങ്ങും കവുങ്ങും ഉണ്ട് അത് തടം തോറന്നാണ്ട് വളം ഇടാനേ.
ഹ ആ പണിക്കാരുണ്ടോ?
ആ അവര് പോയി.
തെങ്ങന്നെള്ളൂ?
തെങ്ങും കവ്ങ്ങും പിന്നെ പൂ കപ്പണ്ട് പൂളല്ലേ.
ആ
പൂളണ്ട്. അത് പിന്നെ ഉമ്മാക്കാട്ടോ അമ്മക്കല്ല. ഉമ്മാക്ക് ആ ഉമ്മാക്ക് നമ്മുക്കിട്ടും പൂളീം ഉം മഞ്ഞളൊക്കെണ്ട് ഉമ്മാക്ക് ഓല് പറിക്കുമ്മം ഞമ്മക്ക് തരും.
അത് തരും ഉം ഭക്ഷണം. ആ മാവും പ്ളാവൊക്കെണ്ട് ആ ആ ആ് പഴവർഗ്ഗങ്ങളൊക്കെണ്ട് ല്ലേ ആ. പിന്നെ ന്ന മഴയിണ്ടോ അവിടെ?
മഴ താ പെയ്യണ് ഞാൻ അലിക്കിയ പൊർത്ത്ണ്ട്.
സ്ഥലം എവിടെയാ?
ഉം.
ഹലോ പോയോ?
അല്ല പോയില്ല.
ആ പിന്നെ വേറെ നാലുമണിക്ക് ചായക്ക് എന്താ?
ഇന്ന് ചായക്ക് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഇന്ന് എന്തെങ്കിലും ബേക്കറി ഇന്നലെ ഞാന് ഇത് കൂട്ടിയെടി. ഇതുണ്ടാക്കി ഉം പക്കവടല്ലേ ആ ഇന്നലെ അതണ്ടാക്കി. ഇന്ന് ഫുഡ് ഫുഡിനെന്താ ണ്ടാക്കിയേ?
ഫുഡിന് ഇന്ന്പ്പോ ന്താണ് ചക്ക കറി വെച്ചു ചക്ക കൂട്ടാൻ വെച്ചു ഇന്ന്. ഉം പിന്നെ മീൻ വറുത്തതും അച്ചാറും പപ്പടവും. ആ ഉം അവിടെ ഇണ്ടോ ചക്ക ചക്ക ചക്ക കൂട്ടാൻ വെച്ചില്ലേ
ആഹ് ആഹ് ഇവിടെ
ആഹ് ആ നല്ലൊരു മഴക്കാറ് കേറിയിട്ടുണ്ട് ഇവിടെ മഴ പെയ്തിട്ടൊന്നും ഇല്ല
അതിലൊന്ന്
മൂടിക്കൊണ്ടേ നിക്കുകയാണ്
ഏ എവിടെ രാവിലെ നല്ല ഇടി ഇടിവാളും മഴെക്കയാണ്
ഉം പിന്നെ ടൂറൊക്കെ പോവാറുണ്ടോ
ടൂർ പോവലൊക്കെണ്ട് അധികം ദൂരെങ്ങോട്ടും പോയിട്ടില്ല പോയിന് പിന്നെ എന്താ നമ്മള്
ഉം
ഞങ്ങള് ബീച്ചിലൊക്കെ പോയണ്ട് ജ്യേഷ്ടത്തി ഞങ്ങളൊക്കെ ആഹ് പോവാറുണ്ട്
നല്ല കാര്യം
ഉം അവിടെ പോയാ തിരമാല കാണും മനസൊക്കെ സമാധാന
ആഹ് അതന്നെ അപ്പ അതൊക്കെ സുഖമാണ് ഉം കുക്കിങ്ങിനൊക്കെ ഇഷ്ടാണോ
ആഹ് കുക്കിങ് ഇഷ്ടാണ് യാത്ര ഇഷ്ടാണ് അത്ര പോവല്ല എന്നാലും കൊറേക്ക പോകും അവിടെ പോവലുണ്ടോ യാത്ര പോവലുണ്ടോ?
ആഹ് ഇവിടെ ഇടക്കൊക്കെ ഞങ്ങള് പോവലുണ്ട് ഇത് കൂടൊക്കെ അടുത്തൊക്കെ കാണാനായിട്ട് പാലക്കാടും മലമ്പുഴയും അങ്ങനെയൊക്കെ കാണാൻ പോക്കണ്ട്
ഉം
പഴനിക്ക് പോയി ഇടക്ക് ഗുരുവായൂര് പോയി അങ്ങനെ ടൂറൊക്കെ പോവലുണ്ട് ഉം കുട്ടികളെയും കൊണ്ടൊക്കെ അമ്പലത്തിലൊക്കെ തൊഴാനൊക്കെ ഉം പിന്നെ വേറെന്താ എന്തേലും ജോലിയുണ്ടോ വർക്ക് ചെയ്യണുണ്ടോ ഉം
ഉം വീട് ഞാനും രണ്ട് പെൺകുട്ടികളാണ് ആ രണ്ടാളേം കെട്ടിക്കൊടുത്തു ഒരാളിപ്പോ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഉം അഹ് ഇപ്പൊ കുട്ടി അതിനെ കൂട്ടാനായിട്ട് റൂട്ടിൽ പോകണം കൊണ്ടുവരണം യു കെ ജി പഠിക്കുന്ന കുട്ടിയാണേ
അയിശെരി റോഡ് സൈഡിൽ അല്ലേ വീട്
ആഹ് ആഹ് റോഡല്ല എന്നാ സാധാ നമ്മുടെ വണ്ടിയൊക്കെ നമ്മുടെ മുറ്റത്തിന്റെ അവിടക്ക് എത്തും വീട്ടിലേക്ക് എത്തും ആ മെയിൻ ശരിക്ക് ബസ്സ് പോണ വഴിയല്ലാന്ന് മാത്രം
ആഹ് ആ ഇവിടെ അങ്ങനന്നെ ഇവിടെ അങ്ങനന്നെ എല്ലാ വണ്ടിം വെരും ബസ്സ് മെയിൻ ബസ് എല്ലാ മെയിൻ ബസ് കൊറച്ചപ്പുറത്ത് കൂട നമ്മക്ക് എപ്പഴുല്ല ഒരുച്ചായി ടൈമിൽ അധികം ഓട്ടോ ഓട്ടോ ആണ്
ഓട്രിഷ ആണ് അധീനം ഓഡ്രറക്ഷയും കാറൊക്കെവെരും നമ്മൾ പഠിക്കകൂടെ
ആഹ്
അങ്ങനെയൊക്കെ പോണു കാര്യങ്ങള് വീട്ടില് അവിടെ ആരക്കിണ്ട്
ഇവിടെ ഹസ്സുണ്ട് ഞാൻന്റെ മൂന്ന് മക്കളുണ്ട് വലുത് പ്ലസ്ടു കഴിഞ്ഞു അപ്പൊ അക്കൗണ്ടിങ് പഠിക്കാണ് രണ്ടാമത്തെ എട്ടാം ക്ലാസ് മൂന്നാമത്തത്
ആഹ് ആഹ് ആ പെൺകുട്ടികളാ ആൺകുട്ടികളാ
രണ്ടാ ആൺകുട്ടികൾ പോയ വെറുതെ രണ്ടാ
അതെല്ലേ ആഹ് അതെല്ലെ ആഹ് ആഹ് ആ പിന്നെ വേറെ എന്തേലൊക്കെ തയ്ക്കലോ അങ്ങനെ എന്തേലുണ്ടോ
ഇല്ല തയ്ക്കക്ക ചെയ്യും ഞാൻ തയ്ക്കാൻ പോയന്നില്ല
ഉം കൈ തൊഴിലായിട്ട് എന്തേലൊക്കെ നമ്മള് ചെയ്യണ്ടോയ്ക്ക്
ന അമ്മ എന്തൊക്കെ അങ്ങനെ അങ്ങെന്തൊക്കെ ഇതൊക്കെ അടിട്ടക്കെ ആ കളിച്ചും അഞ്ഞാത്തല് കളിച്ചാ പോയിട്ടതാ ഞാൻ അക്കൗണ്ടിങ്ങ് പടിച്ചാൻ പോയി ഞമ്മളെ കുടുംബശ്രീ ക വന്നീന്
അക്കൗണ്ടിന്ന് പഠിച്ചാൻ പോയില്ലേ
സർട്ടിഫിക്കേറ്റ് കുട്ടികള അൽമറയണ്ട്
ഉ ആഹ്
എട്ക്കും പോയിട്ടില്ല സർട്ടിഫിക്കേറ്റ് കിട്ടിയാണ്ട് അ അൽമറ വെ അവർക്ക് പോയില്ല
അതെ ഉം ഉം
പിന്ന നമ്മളൊക്കെ കുട്ടികൾക്ക് പിന്നെ വരുമ്പോത്തേന് പിന്നെ ആവാനൊക്കെ
ആഹ് കുട്ടികൾ വരുമ്പോഴ്ത്തേന് ഇനിയിപ്പോ കാപ്പിക്ക് ഇപ്പ വന്നില്ലേ
ആഹ് അന്ന് ബേക്കറി ഇണ്ടാക്കാം അല്ലകിൽ ഞാൻ മുട്ട പുഴുങ്ങിയതോ അങ്ങനെന്തെങ്കിലൊക്കെ ഇണ്ടാക്കും
ആ ആ് കോഴിയൊക്കെ ഇണ്ടാവോ വീട്ടില്
ഇല്ല പോയൊന്നുല്ല ഞാന് പുരുന്ന സാധന അവിടെന്നാ കൃഷിയുണ്ടോ
ആഹ് ഇവ കോല കൃഷിയണ്ട് പിന്നെ ഒരു നാല് കോഴിയുണ്ട് അതിന്റെ മുട്ട കിട്ടും കോവല് കൃഷിയും പയറും ഒക്കെ അത്യാവശ്യം നമുക്ക് വേണ്ട കിട്ടും അല്ലാഠ പൊറത്ത് തോടുന്നുല്ല അരിമുളക് പച്ചമുളക്
ആഹ് ആ ചെറിയ കാക്കന്റ വീട്ടില് ചെടികളൊക്കെ ഇണ്ടോഴിച്ചോ
കേക്കണില്ലേ ചെടികളൊക്കെണ്ടോ
ആ
ചെടിണ്ടാ വീട്ടില്
ആ ചെറിയ ചെടികളൊക്കെ ഇണ്ട്. പൂവും ചെടികളൊക്കെ ഇണ്ട്. ഉം അതിന് ചെടി നനച്ചു കൊടുക്കണം ഇപ്പൊ. പിന്നെ മഴയിലോട് നനക്കേണ്ട. നിങ്ങളടെ ഭാഗത്ത് പുഴയ പൊഴേക്ക ഇണ്ടാ?
ആ അവിടെ കൊറച്ച് പോണം. പിന്നെ എടുത്ത് ആ അവിടെ എടുത്ത് ആഹ കോ കോഴിണ്ട്. നടത്ത് വെള്ളണ്ട ആ അത് പോയി അപ്പ പിന്നെ അവിടെ പോയിട്ടുണ്ട വന്നെ.
ആഹ ഞങ്ങക്കിവിടെ കനാലാണ് കൈ കനാല് അ ടെന്നുപ്പോ വെള്ളല്ല. ആദ്യക്കെ നല്ല വെള്ളണ്ടായിരുന്നു അപ്പോ അലക്കാനൊക്കെ അങ്ങോട്ട് പോവോയിരുന്നു. ഇല്ല പൊതൊപ്പും വിരിപ്പൊക്കെ എടുത്ത് അലക്കി നേരാ വ്മ്പ കൊണ്ടുരാ ഇങ്ങടുവരുമ്പോ.
ആഹ
കുട്ടികളൊക്കെ വന്ന അങ്ങനെയൊക്കെ ചെയ്യലുണ്ടായിരുന്നു. ഇപ്പ പിന്ന അതൊന്നും ഇല്ല. ഇപ്പൊ
പ്പോ ആ പ്പൊ ക്കെ ങ്ങനെ ഒതുങ്ങീലെ.
അതെ ഒക്ക വീട്ടില് കൂടെ ഒതുങ്ങിക്കു എന്താ ചെയ്യ.
കുളി കുളി ആയാലും നന ആയാലും ഒക്കെ. ആ ആദ്യവ്ട്ന്നാ കുളിച്ചീനി ഇപ്പോക്കെ എല്ലാരും കുൾമുറീന്നാണ്
ഒക്കെ അതെ അതെ കുളിക്കലൊന്നുല്ല നമ്മൾ കൊണ്ട് തുണിയൊക്കെ കഴുകി, ചവിട്ടിയ വിരിയ ഒക്കെ നനച്ച് പെറുക്കി നമ്മളി ഇങ്ങോട് കൊണ്ടുവരും.
ആ അതെ വള്ളേ വള്ളം കൊറീ കൊറിന്നനെ ഞങ്ങക്ക് വള്ളം വരിണന്ന് ഞങ്ങള് അവട്ന്നാ കുളിച്ചു പോരും ആദ്യൊക്കെ. ന്നെ കല്യാണം കഴിച്ച ഉടനെക്കെ എന്റെ വീടിന്റട്ത്ത് നല്ലൊരു കൊളംണ്ടായിനി, കൊളം ഇണ്ടായിനി. മ്മ്ഹ് ന്റെ വീടിന്റെ അടുത്ത് കൊളം ഉണ്ടായിനി. ന്റെ ഒക്ക ന്റെ സ്വന്തം വീടിന്റണെ. തെളിഞ്ഞ കോളേനി. നമുക്ക് നടൂകുടൊക്കെ ഒക്കെ പോവാ. അ പിന്നെതൊക്കെ തൂർതോയി. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ